ഹലോ
കേക്കാവോ
ആഹ് ആഹ് ടി
റേഞ്ച് കുറവാന്നോ പുറത്തോട്ട് ഇറങ്ങി നിക്കാവോ
ഹലോ
കേക്കാവാ
ആഹ് കേക്കാം കേക്കുന്നില്ലിയോ
ശബ്ദം ടിവിടെ ആന്നോ?
ടിവിടെ ടിവിടെ വെ കിടന്നല്ലാരും ഡാ ഡാഡി ടി വി വെച്ചോണ്ടിരിക്കുന്നു എല്ലാം അടച്ചുപൂ ട്ടി ഞാമ്പിന്നെ തൊറന്ന്
ആഹ് ഓക്കേ ഓക്കെ
ഉം
ആഹ് പിന്നെ ഇന്ന് ദേവിക എന്നെ വിളിച്ചിട്ടുണ്ടായിര്ന്ന്
ആഹ്
കല്യാണം വിളിക്കാനായിട്ടൊക്കെ കല് കല് കല്യാണം വിളി ല്ല ഒരു സംഭവം ഉണ്ടായ അത് പറയാൻ വേണ്ടീട്ട് വിളി ച്ചതാ ഗങ്ങയുണ്ടല്ലോ ഗങ്ങ
ആഹ്
ഗംഗ അവൾക്ക് മെസ്സേജ് ഇട്ട് ആഹ് അവളുടെ ചേട്ടനെ കല്യാണം വിളിച്ചോന്ന് ചോയിച്ചു
അരെ ആരുടെ ചേട്ടനെ
എന്താ ഗങ്ങടെ ചേട്ടനെ
അതെന്തുവാ
ആഹ് അതങ്ങനാ ഗംഗയുടെ ചേട്ടനെ കല്യാണം വിളിച്ചില്ലെന്നും പറഞ്ഞിട്ട് ഗങ്ങ നമ്പർ ഇട്ടു കൊടുത്ത് ചേട്ടനെ കൂടെ കല്യാണം വിളിക്കാന്
ആഹ്
എന്നി് അവളുടെ അവളുടെ ഹസ്ബൻഡിന് ഇതാ കൂട്ടാരും ഇല്ലന്ന്
ഓ ഓ ഓ
അപ്പം ഇവിടെ ദേവിക പറഞ്ഞിങ്ങനെ എടി ഞാൻ ചേട്ടനോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല ചേട്ടൻ എന്നെങ്ങനെ ഇതുവരെ നോ ക്കി ഇങ്ങനെ നേരെ നൂന്നു പോലും നോക്കിയിട്ടില്ല കാണുമ്പോ തന്നെ കുനിഞ്ഞ അങ്ങ് പോത്തതേള്ളൂ
അങ്ങനെയുള്ളരെ എങ്ങനെ സംസാരിക്കുന്നെ
അതുകൊണ്ട് തന്നെണ് അവള് വിളിക്കാഞ്ഞെ എന്ന് ദേവിക പറഞ്ഞു
ഉം
ആ എന്നിട്ടും ഗംഗ പറഞ്ഞ് അവളുടെ ഹസ്ബൻറിന് കൂട്ടില്ല അതുകൊണ്ട് ആ ചേട്ടനോട് വിളിക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ എന്തായാലും അവള് വല്ല്യതായിട്ട് വള് ഒന്നും പറയാൻ പോയില്ല കാര്യം കല്യാണക്കാര്യല്ല്യയൊ നല്ല കാര്യം നട ക്കും എന്തിനാ വെറുതെ അടിയൊക്കെ ആക്കും അതുകൊണ്ട് പറയാന്ന് വിളിക്കാന്ന് വിചാരിച്ച് അവളുടെ നമ്പർ ഇട്ടേക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ട് വള് വാട്സആപ്പിൽ അങ്ങാണ്ട് മെസ്സേജ് ഇട്ട് കല്യാണക്കുറിയൊക്കെ അയച് കൊടുത്തു
ഉം ഉം
ഇങ്ങനെ ദേവി ഗംഗേടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ട് കല്യാണം വിളിച്ചു
ഉം
എന്നിട്ട് ഇന്ന് ഇന്ന് ഗംഗ ദേവികയെ വിളിച്ചിട്ട് പറഞ്ഞ് എടീ ഇത്പ്പോ രണ്ടു ദിവസമായി ഇത് സംസാരിച്ചിട്ട്
ആഹ്
അ അന്ന് തന്നെ ദേവിക വിളിച്ച് പക്ഷെ ഇന്നാന്നെങ്കിൽ ഇന്ന് ഒന്നുകൂടെ ഇവളുടെ ചേട്ടന്റെ നമ്പർ ഇട്ടു കൊടുത്തിട്ട് പറഞ്ഞു എന്റെ ബ്രദറിന്റെ നമ്പരാ കല്യാണം വിളിക്കണേന്ന് അപ്പം ആ അതാ അപ്പ അപ്പ അപ്പൊ ദേവിക പറഞ്ഞ് ഞാൻ അന്ന് തന്നെ കല്യാണം വിളിച്ചല്ലോ നിന്നോട് പറഞ്ഞില്ലയോന്ന് ചോയിച്ചു
ഉം ഉം
എന്നിട്ട് പിന്നെ അവള് പറഞ്ഞ് ആന്നോ എന്നാ ഉ പിന്നെ അവളുടെ ഒരു ഇത് ഉത്തരേ അറിയാവോന്ന്
ഇവയ്ക്ക് എന്തടി
ദേവികയോട് ചോയിക്കുവാ ഉം അതാ ഉത്തരേ അറിയാവോന്ന് ഉത്തര എസ് നെ അപ്പം ദേവിക പറഞ് അറിഞ്ഞുകൂടാന്ന്
അറിയാമെങ്കിൽ ഞാൻ പറയാം അറിയത്തില്ലെന്ന്
ആ നമ്മുടെ കൂടെ പഠിച്ചതാന്ന് അപ്പം ദേവിക പറ- പറഞ്ഞു ഞാൻ നാലാം ക്ലാസ് ആയപ്പോഴേ ഞാൻ അവിടുന്ന് പോരുന്നു അതിന് ശേഷം എനിക്ക് ആരെ അറിഞ്ഞുടാ എടി ശ ശരിക്കു ഉത്തര ഏഴിലോ എട്ടിലോങ്ങാണ്ടല്ലേടി വരുന്നേ
ആന് ആന് ആന് കൊറെ കഴിഞ്ഞിട്ടാണ് വരുന്ന്
ആ ആന്ന് ഗ ഗംഗ പറഞ്ഞ് എന്തോന്നറിയാവോ ഉത്തര മൂന്നാം ക്ലാസ്സിൽ വന്നെന്ന് സ്കൂളിൽ
ക് അവള് ഏഴാം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലോ അങ്ങാണ്ടാ വരുന്നേ ഉത്തര
എടീ എട്ടാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ വന്നിട്ട് ആ എട്ടാം ക്ലാസ്സിൽ വന്നിട്ട് ഒമ്പതാം ക്ലാസ്സിൽ അങ്ങ് സ്റ്റേറ്റ് സിലബസിൽ പോയി എന്നിട്ട് പിന്നെ പത്താം ക്ലാസ്സിലാ വന്നേ സ്റ്റേറ്റ് സിലബസിൽ അങ്ങാണ്ട് പോയിട്ട് അവിടെ മറിഞ്ഞടിച്ച് വീണെന്നും പറഞ്ഞിട്ട് പിന്നെ പത്താം ക്ലാസ്സിൽ പിന്നെ ഇവിടെ വന്നു ഓർമ്മയുണ്ടോ എനിക്കത് ഓർമ്മയുണ്ട്
എനിക്കത് ഓർമ്മ ഇല്ല പക്ഷെ അവള് കൊറെ എന്തൊക്കെ പ്രശ്നമായിരുന്നല്ലോ വന്നിട്ടും പോയിട്ടും വന്നിട്ടും പോയിട്ടൊക്കെ നിൽക്കല്ലായിരുന്നോ
ആ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവള് അവിടെ വന്നത് അപ്പം ഉത്തര അറിയാവോന്ന് ചോയിച്ച് അപ്പൊ ഇവള് പറ- എനിക്ക് അറിഞ്ഞൂടാന്ന് ഉത്തര എന്റെ കൂട്ടുകരിയാ ഉത്തര നിന്നെ അറിയാം എന്നൊക്കെ പറഞ്ഞ് അവള് അവടെ അവള് ആളായി കല്യാണത്തിനൊക്കെ വന്നിട്ട് അവള് സദ്യ കഴിച്ചിട്ട് കുറെ നാളായീന്ന്
അമ്മേ എടീ അതായിരിക്കും പ്രശ്നം അവൾക്ക് ഒറ്റയ്ക്ക് വരാൻ വയ്യാ അതായിരിക്കും ഇയ്യേ
ഗംഗയ്ക്ക് വരാൻ വേണ്ടി ഗംഗയുടെ ഭർത്താവുണ്ട് ആങ്ങള ഉണ്ട് വീട്ടുകാരുണ്ട് ഇതൊന്നും പോരാ അവളുടെ അവളുടെ കോളേജ് പഠിച്ച എൻ എസ് എസ് ലാ പഠി ഠിച്ചത് എൻ എസ് എസി പഠിച്ച അവിടെ പഠിച്ച പിള്ളേരും ഉണ്ട്
ആഹ് ആഹ് പറ ചേച്ചി ന്നേ വിളിച്ചു കാണുവല്ലോ
ആരേയ
ജേക്കെ ഒക്കെ വിളിച്ചു കാണവല്ലോ
ആഹ് പറഞ്ഞോണം ജെ കെ ആയിട്ട് കമ്പനിയൊണ്ടോന്ന് എനിക്ക് അറിഞ്ഞുടാ കമ്പനിയൊള്ളോരെ എല്ലാരേം അവള് വിളിച്ചിട്ടുണ്ട്
ഞാനവന് മെസ്സേജ് അയച്ചായിരുന്നു അവൻ കണ്ടില്ല പക്ഷെ
ആന്നോ ജെ ക്കേടെ കാര്യം ഞാൻ പക്ഷെ എനിക്ക് ജേക്കെ അറി അറിയാമെന്ന് ദേവിക്ക് അറിഞ്ഞൂടാട്ടോ
ആഹ് അവനെ വിളിച്ചു കാണും കാരണം അവര് കൂട്ടാന്ന് അന്ന എന്നോട് പറഞ്ഞായിരുന്നു ആ സ്സം കോളേജിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ എന്തുവാ ന്നെനിക്ക്റിഞ്ഞൂടാ ഗംഗെടെ കല്യാണത്തിനൊക്കെ വിളിച്ചായിരുന്നല്ലോ
ആഹ് ഗംഗേടെ കല്ല്യാണത്തിന് വിളിച്ച് ഇവിൾടെ കല്യാണത്തിന് എനിക് ക്ക് അറിഞ്ഞൂടാ ഇവിള് എല്ലാരേം വിളിച്ചു തുടങ്ങീട്ടേ ഒള്ളെടി ഇനി കുറെ പേരെ വിളിക്കാണ്ടെന്നാ പറഞ്ഞേ ഇന്ന് നിന്നേം ആദർശനേക്കെ വിളിച്ചോള്ളൂന്നാ പറഞ്ഞെ അപ്പോഴെ എനിക്ക് മനസ്സിലാ ഓ നിന്നെ വിളി ചെന്ന് ഞാൻ പക്ഷെ പറയാനേ പോയില്ല നിന്നെ വിളിക്കുന്ന കാര്യം കാര്യം ഓർമ്മിപ്പിക്കെണ്ടല്ലോ ന്ന് വിചാരിച്ചിട്ട് ഇല്ല ഇല്ല വിളിച്ചില്ല എനിക്കൊന്നു ഇനി അഭിരാമിയൊന്നും വിളിച്ചില്ലന്ന് തോന്നുന്നു അഞ്ചനെയൊക്കെ വിളിക്കണംന്ന് പറ പറയുന്നേ കേട്ടു അഹ് ന്നിട്ട് ഉത്തരെ അ അറിയാമോ ഉ ന്ന് വിളിക്കണെ ന്ന് ഉത്തരയാന്നെങ്കി കോട്ടയത്ത് നിന്ന് പഠിക് ക്കുവായിരുന്നു ഹോസ്റ്റലിൽ കുറേ നാളായി സദ്യയൊക്കെ കഴിച്ചിട്ടോന്ന്
എടി അവളുമായിട്ട് ആതൊരു ബന്ധമില്ലാത്ത ഒരാളെ അവള് അല്ലെങ്കിൽ തന്നെ ഈ വിളിക്കുന്നവർക്ക് ബോധം ഈ വിളി ത്ച്ചാ ഉത്തരയ്ക്കും ബോധല്ല്യോ
അതാ അതെ എനിക്കും മനസ്സിലാവതെ എടി എനിക്ക് തോന്ന്ന്ന് ഗെംഗാ കയ്യിലിട്ട് പറഞ്ഞെരിക്കും ഇതൊക്കെ
ആഹ് ആയിരിക്കും
നമുക്ക് അഭിരാമിടെ ഒരു പകർപ്പാണ് ഗംഗ വാ എന്തു കള്ളത്തരങ്ങളാ പറയുന്ന നമുക്ക് അറിഞ്ഞൂടല്ലോ എന്നിട്ട് അഹ് അപ്പം എന്നിട്ട് അപ്പൊ പറഞ്ഞു എടി എനിക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞ് അപ്പൊ പിന്നെ ജിബി അറിയാവോ ജിബീ അപ്പം ദേവിക പറഞ്ഞ് ജിബിയെ അറിയാങ്കിലും കൂട്ടൊന്നും ഇല്ല എനിക്കങ്ങനെ ഓർ ഓർമയൊന്നും ഇല്ലെന്ന് പറഞ്ഞ്
ഉം ഉം
അപ്പം ജിബിയും ഉത്തരേം കല്യാണത്തിന് വിളിക്കണേ അവക്ക് കൂട്ടിനാന്ന് അപ്പം ദേവിക പറഞ് പറഞ്ഞ് എനിക്കറിയാത്തവരേ എനിക്കറിയാത്തവരൊക്കെ ഞാൻ വിളിക്കുന്നെ എങ്ങനാ വിളിക്കുമ്പോ വിളിക്കുവാന്നെങ്കി പിന്നെ എല്ലാരേും വിളിക്കേണ്ടി വരത്തില്ലയോ അങ്ങനെ ഞാൻ എല്ലാരേും വിളി ക്കുന്നില്ല ഞാൻ എനിക്കറിയാന്ന കോൺടാക്റ്റിലുള്ള വരെ മാത്രേ വിളിക്കുന്നുള്ളൂ ജിബിയേ ഉത്തരയൊക്കെക്കാട്ടിൽ എനിക്ക് നിമ്മി കുറച്ചൂടെ അറിയാം നിമ്മിയെ പോലും ഞാൻ വിളിക്കുന്നില്ലെന്ന് പറഞ്ഞ് അപ്പത്തെന് ഗംഗ പർഞ്ഞു നിമ്മിയെ വിളിച്ചാലും നിമ്മി വര്ത്തില്ല നിമ്മി ഹൈദരാബാദിലാന്ന്. അപ്പ ഗംഗ പറഞ്ഞ് അല്ല ദേവിക പറഞ്ഞ്. ഹാ എനിക്ക്. അങ്ങനെ ന്നോക്കിട്ട് കാര്യ ഇല്ല കല്യാണാവുമ്പത്തേനവര്. ആ പഠിക്ക്ണ്ടോ നാട്ടിലായിരി ക്യും നാട്ടില്ലാത്തവരാന്നെങ്കില് ഞാനറിയിക്ക്യണ്ടവരെ അറിയിക്ക്യണ്ടേ. ആഹ് അതുകൊണ്ട് ഞാന് ഞാനങ്ങനൊന്നും നോക്കത്തില്ല എനിക്ക് മര്യാദ ഒണ്ടായതുകൊണ്ട് ഞാൻ എല്ലാര രിം വിളിക്ക്യൂന്ന് ദേവിക പർഞ്ഞ് അങ്ങനെ. ആ ഇവ് അപ്പ ഞാ ഇവള് പറഞ്ഞ് എൻ എസ് എസ്ല് സൂര്യ ഒക്കെ വരുന്നുണ്ട്. അ സൂരി ആഹ് ക്കെ കൂട്ടുകാര സൂര്യന്ന് പർഞ്ഞാ അവൾ. ട്ട് അവർടെ ഫ്രണ്ട്സ ട്ടോ വേറെയ. മ്മക്ക എനിക്ക്യറിഞ്ഞൂട അവർടെ ഫ്രണ്ട്സ ബെസ്റ്റ് ഫ്രണ്ട്സായി തണ് ഇവര് മൂന്നു പേരും ദേവികയും സൂര്യയും ഗംഗേം. ഓ കോളേജ് പഠിക്കുമ്പം ഇവ് ഇവിര്. എൻ എസ് എസ് സി പഠിക്ക്യുമ്പം ബെസ്റ്റ് ഫ്രണ്ട്സായിരുന്നു.
ഉം.
പിന്നാന്ന് ഡ്രോപ്പൗട്ടെയ്തിട്ട് വള് ഫാഷൻ ഡിസൈനിങ്ങിന് പോയത്.
ഉം ഉം.
അപ്പം ഗങ്ങയ്ക്കിപ്പം കൂട്ടിന് ആരു ഇല്ല. എന്നിട്ട് ചോയ്ച്ച് സ്നേഹെ വിളിച്ചോന്ന്. സ്‌നേഹെ വിളി ന്നാഴ്ന്നു അവക്കറിയേണ്ടുന്നത്.
അ അ ആഹ്.
അപ്പം. അപ്പം ഗങ്ങാ ദേവിക പറഞ്ഞ് സ്നേഹെ വിളിച്ച് എൻക്ക്യ. ഏഹ് ഞാനും അച്ഛനും കൂടെ പോയാ വിളിച്ചെ അച്ഛനല്ലാതെ അവർടെ വീട്ടിലെ അച്ഛനെക്കെ അറിയാവുന്നതാ അ തുകൊണ്ട് പെസ് ന്നെല്ലി പോയി വിളിച്ചന്ന് പറഞ് അപ്പത്തേനി ഇയാക്ക്. കൂട്ടില്ലാത്തെൻ്റെ വെഷമ യാക്ക്. അപ്പം പിന്നെ മെസ്സേജിട്ടേക്കുന്നെ എ വോയ്സെനിക്ക്യത് എനിക്ക് ഫോർവേഡെയ്തു തന്ന്. വോയ്സ് എന്ന അത് കേട്ടിട്ടാന്നെങ്കി എനിക്ക്യാന്നെങ്കി ങ്ങ് ഭയ്ങ്കര. വല്ലായ്മ തോന്നി എന്ന് വെച്ചാല്. ആഹ് അവൾടെ സ്ലാങ് കേട്ടിട്ട്.
ആഹ്.
സ്ലാങ്ങൊന്ന് കേക്കണം ഞാനത് കേപ്പിക്ക്യ കേപ്പിക്ക്യാത്. അതില് പറയ്ന്നന്ന് വെച്ചാല്. അവൾടെ ബെസ്റ്റ് ഫ്രണ്ട്സാണവര് രണ്ടുപേരും ജിബി ഉത്തരെ. ഉം അപ്പ ഫോട്ടോക്കി എടുക്കാ വേണ്ടിട്ടായിരുന്നു. ആ എന്റെ കൂട്ടിന് ഹാന്റെ ഹസ്ബൻറും ചേട്ടനു. ക്ക്യൂണ്ട് ഞാനത് ദേവികേടട്ത്ത് പറഞ്ഞ് ഇവക്ക് കാൺണോങ്കി. ങ്കിലവരെ വിളിച്ചോണ്ട് എവിടേലും പോയാ പോരേ സദ്യ കഴിക്ക്യണങ്കി വേറെ എവിടേലും വിളിച്ചൊണ്ട് പോയി പറ പോയാ പോരായോ സദ്യ കഴിക്ക്യാനും വേണ്ടിട്ട്
എടി അതൊന്നും ആയിരിക്കത്തില്ല അവക്ക് അവടെ വന്ന്. ഒറ്റക്കിരിക്ക്യ ഒറ്റക്കിരിയാ ഒന്നി ഗാണ് ഞാ പറ്റുന്നത്.
എന്നെ കാണും.
അത.
ഷോ കാണിക്ക്യാ പറ്റത്തില്ല അതാണ് മെയിൻ സംഭവം.
അതാണ്. ഹം ഹം ഹം
അതാണ് അവളുടെ മെയിൻ കാര്യം അവക്ക് ആരെലുംക്കെ വേണം വേര് ഹസ്ബന്റിനെ വിളിച്ചോളു ഹസ്ബന്റി നെ വിളിച്ചത് എങ്ങനാന്നറിയാവോ ഇവള് പറഞ്ഞ് എന്റെ ഹസ്ബന്റിനെ വിളിക്കാഞ്ഞ് ഞാൻ കല്ല്യാണത്തിന് വരത്തില്ലാന്ന്
ഏഹ്
അങ്ങനെ ഇവള് ഹസ്ബന്റിനെ വിളിപ്പിച്ചു അപ്പം ഗംഗയുടെ ഫോണില് വിളിച്ച് ഗംഗ യുടെ ഫോണില് കോൾ ചെയ്തിട്ടാണ് ദേവിക വിളിച്ചത് അപ്പം ഗംഗയുടെ ഗംഗക്ക് വേണോങ്കി ഹസ്ബന്റിന്റെ കയ്യിലോട്ട് ആഹ് ഫോൺ കൊടുക്കാം
ഉം ഉം
അവള് ഹസ്ബന്റിന്റെ നമ്പർ ഇവൾക്കയ ച്ചൊടുത്തിട്ട് വേറെ വിളിക്കാൻ പറഞ്ഞു
ഇ
അതാണവള്
ഞാനങ്ങാണോന്നെങ്കി പ്പോപ്പ അതി പൊട്ടല്ലത് പറഞ്ഞട്ട് വെച്ചിട്ട് ക പാട്ട് കേയറ എനിക്കാണെങ്കി ഇമാതിരി സൊഭാവംന്നും പിടിക്കത്തില്ല
എടി ഞാൻ വെക്കുവാന്നെ
പോക് സിക്ക ആഹ് ആഹ്